അതക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആ സുഖമാണേ പറ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെന്താ
ആ എവിടെപ്പ ഉള്ളത്
ഞാൻ ഇപ്പോ വീട്ടിലിങ്ങനെ കോലായ്മ എങ്ങനെ ഇരിക്കണേ ഇവിടെങ്ങനെ പുറ അങ്ങനെ നോക്കിങ്ങനെ ഇരിക്കെ
ആ ഞാനിപ്പോ ഇങ്ങനെ ഏ ഒരു ഏ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരന്റെ ഒരു ബുക്കിനെ കുറിച്ച് ഇങ്ങനെ ബുക്ക് ഇങ്ങനെ വായിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാണ് അതായ അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് സ്നേഹം കാമ ബ്രാഹ അങ്ങനെ അദ്ദേഹം സ്നേഹത്തിനെ കുറിച്ച് ഇങ്ങനെ വളരെ നല്ല രീതിയിൽ നല്ല രീതിയിൽ വിശദീകരിച്ച് ഇങ്ങനെ നല്ലൊരു ഉദാഹരണത്തോടെ അതുപോലെ തന്നെ കഥകള ക്കായിട്ട് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയണ്ട് അപ്പ ഞാന്ങ്ങനെ ആലോചിക്കയിരുന്നു കാരണം നമ്മളെ നമ്മളെ സ്നേ ഹികപ്പെടാനും നമ്മൊക്കെ സ്നേഹിക്കാനൊക്കെ ധാരാളം ആളുകളുള്ള ഒരു കാലാനല്ലത് എന്നാലും നമ്മള അതൊന്നു എന്ത്ല്ലാ ഒരു വളരെ വെല കൊറച്ചാണ് ഏ കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം ഏ ഒരു പവിത്രതാന്നുള്ളത് എന്ത്ണ്ട് സ്നേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഒരാളെ സ്നേ ക്കാന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ എന്താണ് അയിനെ കുറിച്ച് അന്ക്ക് തോന്നുന്നത്
അതെ അതെ താങ്കളെ പറഞ്ഞ ബുക്ക് ഞാനും വായിച്ചിട്ടുണ്ട് സ്നേഹം കാമം ഭ്രാന്തന്ന് പറഞ്ഞ ഏ അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാണ് ജോസഫ് അന്നൻകുട്ടി ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് ഞാന് ഓർക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരുപാട് പുതകങ്ങളണ്ട് ഈ സ്നേഹത്തെകുറിച്ചും മാനു ക്ഷിക മൂല്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം തന്നെയാണ് സ്നേഹം കാമം പ്രാന്തിയെ പറ്ഞ്ഞ അദ്ദേഹത്തിന്റെ ആ പുസ്തകം അത് വല്ലാത്തൊരു പുസ്തകമാണ് ഇപ്പൊ അതില് സ്നേഹത്തെ കുറിച്ച് ഒരുപാട് വിവരണങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട് അദ്ദേഹം ഇതിനുമു ഇപ്പ തന്നെ ഈ ദൈവത്തിന്റെ ചാരന്മാരെന്ന പേരിൽ മറ്റൊരു പുസ്തകം എറക്കിയിട്ടുണ്ടായിരുന്നു അതിലും സ്നേഹത്തിന്റെ ഒരുപാട് ഏയ് വകഭേദങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഈ സ്നേഹം മനുഷ്യജീവിതത്തില് ഏറ്റവും മനോഹരങ്ങളായ മനോഹരമായ അത്ഭുതങ്ങള്ല് ഒന്നാണ് അത് മനുഷ്യരെ തമ്മിൽ ബ ധിപ്പിക്കുകയും സമൂഹത്തില് ഐക്യവും അഖണ്ഡതയും സമാധാവും സമാധാനവും ഒക്കെ വളർത്തിയത് ഈ സ്നേഹത്തിന് വല്ലാത്തൊരു പങ്ക്ണ്ടെന്നാണ് ഏ ആ ബുക്ക്‌ വായിച്ചപ്പോൾ നമുക്ക് തോന്നുന്ന തോന്നുന്നത് മനസ്സിലാക്കുന്നതൊക്കെ സ്നേഹം പല രൂപങ്ങള്ല് കാണപ്പെടുന്നുണ്ട് ഇപ്പോ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓരോരുത്തരും നമുക്ക് നൽക്കുന്ന സ്നേഹം വേറെ വേറെ രൂപത്തി വേറെ വേറെ രൂപങ്ങള്ല് ഇള്ളതാണ് അപ്പോ ഏറ്റവും ഉദാഹരണം പറയാണെ നമുക്ക് അമ്മയുടെ സ്നേഹം അമ്മ നല് നമുക്ക് നൽകുന്ന സ്നേഹം വേറൊരു സ്നേഹമാണ് അച്ഛനും അമ്മയൊക്കെ നമു കാണിക്കുന്ന സ്നേഹം വേറൊരു സ്നേഹമാണ് അതില് വേറെന്തൊക്കൊയോണ്ട് പക്ഷെ ഈ സുഹൃത്തുക്കളോടുള്ള സ്നേഹം ത് വേറൊരു രൂപത്തിലാണ് സഹോദരങ്ങളോടുള്ള സ്നേഹബ വേറെ രൂപത്തിലാണ് അവിടെ ഈ സ്നേഹമുണ്ടെങ്കിൽ തന്നെ അവിടെ ചെയ്യാൻ പാടില്ലതും ചെയ്യാൻ പാ അതില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കി വാണം നമ്മള് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുമ്പോൾ അവിടൊരു പാട് കാര്യങ്ങൾ നമ്മള് എക്സ്ട്രാ നൽകേണ്ടതുണ്ട് പക്ഷെ ഒരു സുഹൃത്തിനോടാവുമ്പോ അങ്ങനെയല്ല സഹോദരങ്ങളോടാകുമ്പൊ വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ മനുഷ്യരോട് ഭാര്യയോട് അങ്ങനെ പലരോടുമുളള സ്നേഹത്തിന് വ്യത്യാസമുണ്ട് കാണിക്കേണ്ട രൂപത്തിനൊക്കെ വ്യത്യാസമുണ്ട് ഏ ഒരാൺ ആ ഒരാണിനെയാണ് നമ്മൾ സ്നേഹി ക്കുന്നുവെങ്കില് അവിടെ നമ്മള് അവിടെ നമ്മള് അവരോട് പെരുമാറേണ്ട രീതി വ്യത്യാസമുണ്ട് ഒരു പെണ്ണിനോ പ്പളാണെങ്കില് അവിടെയും പെരുമാറേണ്ട രീതിയു വ്യത്യാസമുണ്ട് അവരോട് ആശയവിനിമയം നടത്തേണ്ട രീതികളെല്ലാം തന്നെ വ്യത്യാസമുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി സ്നേഹിക്കുമ്പോളാണ് ആ സ്നേഹം യഥാർത്ഥ സ്നേഹത്തിലെത്തുകയും നമുക്ക് കാര്യക്ഷമമായ രൂപത്തി ഒരു ബന്ധം കൊണ്ടുപോകാൻ സാധിക്കുകയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതേപോലെ തന്നെ സ്നേഹം മനുഷ്യന്റെ മാനസികാരരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം സ്നേഹിക്കാന് ഒരാളില്ലെങ്കില് നമ്മള് ഈ ലോകത്തൊരിക്കലും നമ്മൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ സാ ഒഴ്ക്കില്ല നമ്മള് എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്ന് വരെ നമ്മള് ചിന്തിച്ചു പോവും കാരണം നമ്മള് ഒറ്റപ്പെട്ട ഒരു അനുഭവം നമുക്ക് ഉണ്ടാകും ഒറ്റപ്പെട്ടവ ഒറ്റപ്പെട്ട ഒരു തോന്നൽ നമുക്ക് ണ്ടാക്കും ആ ഒറ്റപ്പെട്ട തോന്നലാണ് ഒരുപാട് പേരെ ഈ ആത്മഹത്യയിലേക്കും അതുപോലെ സ്വയം കൊ കൊല്ലുന്നതിലേക്കൊക്കെ നയിച്ചൊണ്ടിരിക്കുന്നത് ഇപ്പോ ഏറ്റവും ഉദാഹരണായിട്ട് പറയാണെങ്കില് ഇപ്പൊ നമ്മള്പ്പോ ദിവസവും പത്രങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പേര് എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തുന്നൊക്കെ ഇന്ന് അത് കൊറേ കുട്ടികളാണ് ഇന്ന് കുറെ ആത്മഹത്യകളൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു കു കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുലാ നമ്മെൾ ചെയ്യ്ണെ ചിന്തിച്ച് നോക്കിയാ മതി എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ആത്ഹത്യ ചെയ്യാൻ തോന്നുന്നെത് കാരണം അവനവന്റെ കൂട്ടുകാരിൽ നിന്നും അവന്റെ സമൂഹത്തിൽ നിന്നും അവന്റെ രക്ഷിതാക്കൾ നിന്നിൽ നിന്ന് പോലും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് ഇപ്പോ നമ റിയാ ഒരുപാട് പരീക്ഷ കഴിഞ്ഞ സമയത്ത് നീറ്റ് കഴിഞ്ഞ സമയത്ത് നീറ്റ് എക്സാം കഴിഞ്ഞ സമയത്ത് ഒരുപാട് പേര് അഫെർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പരീക്ഷ അത്‌ ഏ റദ്ദാക്കി എന്നുള്ളതാണ് ആദ്യം ഏ ആദ്യം നിർണ്ണയിച്ചിരുന്ന പരീക്ഷ ന്ത് ചെയ്ത് റദ്ദാക്കി എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാൾ അവര് വേദനിപ്പിച്ചിട്ടുണ്ടാവുക ആ സമയത്ത് അവരുടെ കുടുംബക്കാര് അവർക്ക് സമാധാനം നൽ ല്ലാവരും ശ്വസിപ്പിച്ചില്ലായിരു ന്നതൊക്കെ ആയിരിക്കാം അവര് ഒറ്റപ്പെട്ടു പോയി അതേപോലെ സർക്കാറിനോട് ഈയൊര് കേസുകളൊക്കെ പറഞ്ഞപ്പോൾ അവരും ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങ വന്നപ്പോൾ അതിൽ നിന്ന് മനം ന്നൊന്താണ് അവര് ആത്മഹത്യ ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്ന്നത് എന്താണ് ഇതൊക്കെ കൂടുതൽ ഇതിനെ കുറിച്ച് പറയാനുള്ളത്
അതെ തീർച്ചയായിട്ടും കാരണം ഈ സ്നേഹ ലഭിക്കാതെ ആകുമ്പോഴാ ണ് എന്ത്‌ ചെയ്യുന്നത് എല്ലാ അഉ പലരും ന്തെന്നത് ഈ ഒറ്റപ്പെടലിലേക്കും അതുപോലെ തന്നെ മറ്റു ഇ സൂചിപ്പിച്ചതുപോലെ തന്നെയള്ള ആത്മഹത്യ പോലെയുള്ള വളരെ ഭയാനകരമായ കാര്യങ്ങളിലേക്കൊക്കെ അവർ വൈതി വൈതി പോകുന്ന എന്നുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണ ഈ സ്നേഹം എന്നുള്ളത് എന്തല്ല കുടുംബത്തില്ൽ മാത്രം ഒതുങ്ങുന്ന ഒന്നുമല്ല നല്ല സുഹൃത്തുക്കളും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ തമ്മിലുള്ള അതുപോലെ തന്നെ ജീവിതത്തില ഏറ്റവും വലിയ ശക്തികളൊന്നാണ് ഒരു യഥാർത്ഥ സുഹൃത്ത് എന്നുള്ള നമ്മുൾ ജീവി ജീവിത ത്ത് നമ്മൾ വിചാ സന്തോഷിക്കയും അതുപോല തന്നെ നക്ക് നമ്മക് ഒരു പരാജയം ഉണ്ടാവുമ്പോ എന്തയ്യാ നമ്മക് താങ്ങത്താ നക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്ത നമ്മള എന്ത് ചെയ്യ ഉയർത്തി എഴു നൽ പ്പിക്കുന്ന ഒരു സുഹൃ അതാവണം അതാവണ് യഥാർഥ സൗഹൃദം അതുപോലെ തന്നെ സ്നേഹംക്കെ എന്നുള്ളത് ഏ യഥാർത്ഥ അതുകൊണ്ട് തന്നെയാണ് സ്നേഹവും വിശ്വാസവും ചേർന്ന ഒരു സൗഹൃദമാണ് ജീവിതത്തിലൊ ഒരു വലിയ സമ്പത്താണ് എന്നത് ഞ ഞാൻ വിശ്വസിക്കുന്നത് കാരണം മറ്റുള്ള സ്നേഹം എന്നുള്ളത് സമൂഹത്തെ ശക്തി സ്നേഹം സമൂഹ ശക്തിപ്പെടുത്തുള്ളതാണ് മറ്റുള്ളവരുടെ സന്തോഷ സന്തോഷിക്കാൻ അവരുടെ ദുഃഖ ആശ്വാസമാകും അവരുടെ തമ്മെ സ്നേഹം തരും നമ്മളെ പഠിപ്പിക്കണ്ട് അങ്ങനെ പരസ്പരം ബഹുമാനിക്കാനും സഹായിക്കാനും ചെയ്യുന്ന ഏ ചെയ്യുന്ന സമൂഹത്തിലാണ് എന്ത സമാധാനവും ഐക്യവും ഒക്കെ വളർുന്നത് ഇപ്പൊ സ്നേഹത്തിന്ന്ത്‌ എ നോക്കണെങ്കിൽ സ്നേഹം എന്നത് എന്തിനാ ഒരു മത ഇല്ല അത്‌ ജാതി ഇല്ല ഒരു ഭാഷല്ല ഒരു നിറമില്ല കാരണം സ്നേഹം നമുക്കാരരെയും സ്നേഹിക്കാം നമ എന്താ തിരിച്ച് അവർക്ക് ഇങ്ങോട്ടും സ്നേഹിക്കാം എന്നുള്ള ഇതാണുള്ളത് അ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പ നമ്മുടെ അയൽ വാസികളായിട്ടുള്ളവര് അവർക്ക് അവർക്ക് നമ്മോട് സ്ഹ നമുക്ക് അവരോട് സ്നേഹ ഉണ്ട് ഇനിയിപ്പ നമ്മുടെ സഹോദ സഹോദരൻമ്മാര് നമുക്ക് അവരോടും സ്നഹണ്ട് ഇങ്ങോട്ടും സ്നേഹണ്ട് നമ്മുടെ മാതാപതാക്കൾ അങ്ങനെ ഇത്‌ ന്ള്ളത്‌ എന്താണ് എ ഒരാളെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ടോ എന്ന് മാത്രമല്ല നമ്മള് അയാളെ സ്നേഹിക്കുന്ന ഇപ്പൊ നമ്മള് നോക്കണ ലോകത്തിലെ എല്ലാ മഹാന്മാരും എന്താണ് സ്നേഹത്തിന്റെ സന്ദേശ താണ് നമുക്ക് നൽകണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മഹാത്മാ ഗാന്ധിജിയൊക്കെ അഹിംസയും അതുപോലെ തന്നെ സ്നേഹത്തിന്റെയും പാതയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടി തന്നിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകിച് നോക്കയാണെങ്കിൽ ഗൗതമ ബുദ്ധൻ അതുപോലെ അല്ലാ ര ജീവജാലങ്ങളോടും എന്താണ് അദ്ദേഹം സ്നേഹം അതുപോലെ തന്നെ കരുണൊക്കെ കാണിക്ക ണെന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത് അദ്ദേഹ പഠിപ്പിച്ചിട്ടത് അദ്ദേഹം പഠപ്പിക്കവാ മാത്രല്ല അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് ങ്ങാനും മനുഷ്യ സ്നേഹമാല്ലെ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഏവും വല ശക്തിയ എന്തെ അദ്ഹം തെളിയിച്ച ണ്ട് അ നമ്മുട് ശത്രുവിനോട് ലും ഞാൻ സ്നേഹത്തോടെ പെരുമാറുമ്പോതയും ആ ശത്രുവിനെ നമ്മളോട് എന്ത്യ്യാ നമ്മോട് അപ്പോ ഒരു ഒരു അനുകമ്പം ഉണ്ടാുകയും അങ്ങനെ അദ്ധേ ആ ശത്രുത എന്ത് ചെയത്‌ അവിടെ അലിഞ്ഞു തീരുന്ന അവസ്ഥ പല പല രൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്ക ണങ്കില് ഇപ്പോ നമ്മള എല്ലാ ശാസ്ത്രത്തിലും അതുപോലെ സാങ്കേതിക വിദ്യയിലൊക്കെ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാല് അതിനെപ്പന്തിയ മനുഷ്യർമാ തമ്മിലുള്ള അധ അകലെന്തായി വർദ്ധിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം സോഷ്യൽ മീഡിയ അതുപോ സാമൂഹ്യ മാധ്യമ മാധ്യമങ്ങളിലണ്ട് എന്തായി ആയിരക്കണക്കി ആളുമായി ബന്ധമുണ്ടെങ്കിലും പലർക്കും യഥാത്ഥ സ്നേം കാര്യാത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിപ്പോ കഴിഞ്ഞ കഴിയുന്നില്ല എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര് കാരണം സാങ്കേതിക ഉപയ മനുഷ്യബന്ധങ്ങൾക്ക് എന്താണ് ഇപ്പോഴ പ്രാധാന്യം നൽകണണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ പുഞ്ച സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് കാരണം ഒരാൾക്ക് ഒരു വേദന വേദനിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്ക് നമ്മുടെ ഒരു പുഞ്ചിരി മതിയാകും അദ്ദേഹത്തിന് ഒരു ആശ്വാസ വാക്കായിട്ട് അല്ലെരു നമ്മളൊ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ പുഞ്ചിരി തന്നെ എന്ത് അദ്ദേഹത്തിന് മതിയാകും ഒരുആശ്വാസം അല്ലെങ്കിൽ ഒരു സഹായസ്ഥമായിട്ട് അത് മാറാൻ കാരണം നമ്മള് സ്നേഹം നമ്മൾ നമ്മളിപ്പോ സ്നേഹമുള്ള മനസ്സിൽ എന്താണ് അസൂയക്കും അതുപോലെ തന്നെ പകക്കും പ്രതിക കാരത്തിനും ഒന്നും സ്ഥാനമില്ല എന്നുള്ളതാണ് കാരണം ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ സ്നേഹമാണ് നമുക്കൊരു കാര്യത്തിൽ പെട്ടെന്ന് നമുക്ക് ഒരു പക്ഷെ ദേഷ്യം വന്നേക്കാം എന്നാൽ ആ ദേശ്യത്തെ കടിച്ചു പിടിച്ചുകൊണ്ട് ആ ദേഷ്യത്തെ ക്ഷമിക്കാനുള്ള ഉള്ള ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നതെന്താണ് ഈ സ്നേഹം എന്നുള്ള ഒരു കാര്യമാണ് കാരണം തെറ്റ് ചെയ്തവരെ തിരുത്താൻ ശ്രമിക്കുന്നത് സ്നേഹമാണ് കാരണം നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ നമ്മുടെ നമ്മുടെ സഹോദരന്മാരവട്ടെ നമ്മുടെ അതുപോലെ നമുക്ക് പരിചയമുള്ള നമ്മളെ സ്നേഹിക്കുന്ന ആരാലും എന്ത് നമ്മ നമ്മുടെ തെറ്റ് കണ്ടാൽ എന്ത്ചെയ്യും നമ്മൾ തിരുത്തും അതെന്താണ് നമ്മക്ക് അവരോട് സ്നേഹ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പൊ അധ്യാപകരെ നോക്കയാണെങ്കിൽ അധ്യാപകരെ എന്തേം തെറ്റ് കണ്ടാൽ എന്ത് ചെയ്യും നമുക്ക് വേഗംതിര് ത്തി തരും കാരണം എന്താണ് അധ്യാപകർക്ക് അത് നമ്മുടെ സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ നമ്മുടെ കാര്യത്തിൽ പ്രത്യേക ശ്ര ദ്ധയും അപോലെ തന്നെ നമ്മള് നന്നാവണം എന്നുള്ള ഒരു ഇത് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ നോക്കാണേൽ വിദ്യാർത്ഥികളായ നമുക്കെന്താണ് സ്നേഹം അതുപോലെ തന്നെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാനാണത് കാരണം മാതാപിതാക്കളെ ബഹുമാനിക്കാനും അതുപോലെന്നെ ആ അധ്യാപകരെ ആദരിച്ച്ക്കാണലും അതുപോലെ തെന്നെ സഹാഠികളോടൊക്കെ സ്നേഹത്തോടെ പെരുമാറാന് അതുപോലെ തന്നെ പഠനത്തിൽ പിന്നിലുള്ളവരെ സഹായിക്കാന് ഇങ്ങനെ അതുപോലെ തന്നെ ആരെയും ഒരാള് ഒരാളെ നമ്മ എന്ത്ചെയ്യാ കളിയാക്കാതെ അ അഭിമാനിക്കാതെയൊക്കെ എന്ത്‌ ചെയ്യ നല്ല രീതിയിൽ എന്ത്യ അവന് ഒരു പക്ഷെ അവനൊക്കെ പഠന ത്തിൽ മറ്റു കാര്യങ്ങളിലൊക്കെ പുറകിലാണെങ്കിൽ അവരെയൊക്കെ ചേർത്ത് പിടിച്ചു കൊണ്ട് എന്ത് ചെയ്യ ഏ നല്ല രീതിയിൽ അവനെ മുന്നോട്ട് കൊണ്ടുവരണം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് അത്ര അത്തരം സ്നേഹങ്ങളൊക്കെ അത്തരം സ്നേഹത്തിന്റെ പല ഇപ്പം സ്നേഹം എന്നുള്ളതെന്താണ് പലവിധ ശാഖകളായിട്ട് ഏ ഉയഞ് കിടക്കുന്ന ഒന്നാണ് കാരണം ഏ സ്നേഹം എന്നുള്ളത് സമൂഹത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക് എന്താണ് ഇന്നൊരു പരിഹാരം ആ ആണ് കാരണം അക്രമവും വെറുപ്പും അതുപോലെ തന്നെ വിദ്വേഷം ഒക്കെ ഇല്ലാതാക്കാണ്ട് ഈ സ്നേഹം എന്നുള്ള ഒരു മരുന്നിന് ക ഴിയു ന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാതാർഥ്യം കാരണം കുടബബന്ധങ്ങൾ ശക്തമാക്കൻ അതുപോലെ സൗഹൃദങ്ങളൊക്കെ നമു ക്ക് നിലനിർത്തി കൊണ്ടു പോകാനൊക്കെ എന്തെയ്യണം അതുപോലെ തന്നെ നമ്മൾ നോക്കാണെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം വർത്താനൊക്കെ സ്നേഹത്തിന് കഴിയും എന്നുള്ളതാണ് ഇഞ് ഇപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പത്തെ നമ്മള ഒരു സാങ്കേതിക വിദ്യ വളരെയധികം മുന്നോട്ട് പോയി അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു ഇപ്പോ ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു യുവാവ് എന്ത്‌ ചെയ്യുന്നു ഇപ്പൊ അമേരിക്കയിലുള്ള ഒരു യുവതിയെ എന്ത് ചെയ്യുന്നു വിവാഹം കഴിക്കുന്നു അങ്ങനെ അത്രത്തോളം എന്ത് ചെയ്യുന്നോ ഏ സ്നേഹബന്ധങ്ങൾക്ക് എന്ത്‌ അതിരില്ലാത്ത വിധത്തിൽ എന്ത്‌ ചെയ്തിട്ട്ണ്ട് വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പറയാണെങ്കിൽ ഒരുപാട് പറയാണ് കാരണം സ്നേഹം എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണ് വിശാലമായ ഒരു വിഷയമാണ് നമുക്ക് അതിനെ കുറിച്ച് പിന്നെ പിന്നീട് മറ്റൊരു കോളിലൂടെ സംസാരിക്കാംല്ലേ
മറ്റൊരു കോളിലൂടെ സംസാരിക്കാം
ഓക്കെ എന്നാ ശരി